ഹലോ കേൾക്കാവോ ആഹ കേൾക്കുന്നുണ്ട്
എന്തെല്ലാ സുഖന്നാ
ആ സുഖാണ് എന്തല്ല അവിടുത്തെ വിശേഷങ്ങൾ ഭക്ഷണം കഴിച്ചില്ല നോമ്പാണ്
മത്തിന്റ
മുഹറത്തിലെ ഒ നാലു നോമ്പായി ഒന്നാം ഒന്നാം ന ഒരു നോമ്പ മുതലെ പിടിച്ചതാണ്
ഏ പത്ത് പരെ നോ
പത്ത് വരെ നോൽക്കാൻ വേണ്ടി ആന്ന നമ്മള് ഇതാ നേർച്ചാക്കിയത്ണ്ടായിരുന്നു നേർച്ചാക്കിയത്ണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് മൂ നമ്മൾ നേർച്ച ആക്കിയത് ഒണ്ടാർന്ന് നേർ ച്ചാൽകിയത് ഒണ്ടാർന്ന് അപ്പൊ പിന്നെ നാലല് വർഷ ആയിക്കള നേർച്ചാക്കിട്ട് പക്ഷെ അത് ഓരോ സാഹചര്യത്താലും നൽകാൻ പറ്റാതെ അങ്ങനെയാ പത്തെണ്ണം തുടർച്ചയ ഒരു പത്തെ എണ്ണം നോൽക്കുമ്പോ എന്ന് പറയുമ്പോ ഒന്നു മുതൽ പത്തിൽ തന്നെ അങ്ങനെ പിടിക്കണ്ടേ പിന്നെ ഇപ്പോൊഅതെല്ലാം അതിറെ ഒരു എന്താ പറയാ നമുക്ക് അതൊരു ഒരുത്തമാവണെങ്കില് അങ്ങനെ തന്നെ നോൽക്കണ്ടേ അപ്പൊ ഈ രണ്ട മൂന്ന് വർഷായ് ഇന്നക്ക് പ്രത്യേകിച്ചൊന്നുണ്ടാക്കി കുഞ്ഞില്ലായുനിക്കു ഉമാക്കുള്ളതുമുമ്പ്. പിന്നെ രണ്ടാ ഹസ്ബ ഹസ്ബന്റും മൂത്ത മോനും കല്യാണണ്ടാരുന്നു. ഓരണ്ടു കല്യാണത്തിന് പോയി. പിന്നെ ചെറിയ കുട്ടീം രണ്ടാമത്താളും അവരിക്ക് ഏഹ് പൊറാട്ടയും രാവിൽക്കത്തെ പുട്ടുക്കെയെണ്ടാരന്ന്. അക്കെച്ചവര് അഡ്ജസ്റ്റ് ചെയ്തേക്കണ്. ഞാൻ പറഞ്ഞു കഞ്ഞി എന്തെങ്കിലും ആക്കി തരാന്നപ്പോവെര് വേണ്ടാർ റഞ്ഞ്. വൈകുന്നേരത്തിനെന്തെലും നോക്കാമെന്ന് വിചാരി സെറ്റ്
ആഹ്
അവർങ്ങടെ കൺ തട്ടി കൂട്ടിയിട്ടു. ആദ്യം അവൾക്ക് പഴ കഞ്ഞിയാന്ന് നൽ ഇഷ്ട വൊള്ളേ. അപ്പൊ ഞാന് പിന്നെന്നിലത്തെ ചോറ്. ഓ വെള്ളത്തി വെള്ളം പാർനേ പഴക്കഞ്ഞിയ നൽഷ്ടാണ്
ആഹ് ആ
കുലെ
ആ ആഹ് എനിക്ക് അറിയില്ല എന്താണത് അതിലെന്ന്
എന്ന പഴകഞ്ഞി കുടിച്ചാല് നല്ല തടിയില്ലാത്തവരെക്കെ പെട്ടെന്ന് തടിക്കും അപ്പൊ അവരക്ക് ഇതേപോലെ ഞാൻ നോമ്പിന്റെ സമയം ഇതൊക്കെ നമ്മളിതേപ്പോരെ രാ നമ്മെളെല്ലാരും ഒര് ത് എല്ലാക്ക നോമ്പൊണ്ടാകുമല്ലോ. ഇപ്പ ഇതുപ്പോലല്ലോ. അപ്പ ഞാൻ തലേന്നപ്പ് തായത്തിന് കഴിച്ച ചോറൊക്കെയൊണ്ടങ്കിലും അതേപോലെ വെള്ളം പാർന്ന് വെക്കും. നല്ല വെള്ളം പാർന്നിട്ട് വെക്കും. അപ്പ രാവിലെ അതേപോലെ കഞ്ഞിക്ക്, തെളപ്പിച്ചിട്ട് അത് കൊടുത്താൽ അവക്ക് ചമ്മന്തിയും അതുപോലെക്കെ നമ്മളെ കയ്യിലൊള്ള ഉപ്പേരിയും കാര്യങ്ങളുല്ലതൂടെ ഈ കഞ്ഞീല് മിക്സാക്കിട്ട് കൊറച്ച് വെള്ളം പാരുള്ളു. എല്ലതും കൂടെ അതില് മിക്സാക്കിട്ടിവർക്ക് ഒരു പപ്പടവും കറിയും മീനും ഒക്കെ അതില് പിച്ചിട്ടുടുക്കും കഞ്ഞീല്. എന്നിട്ട് ഒന്നിച്ച് കുടിക്കും. അപ്പൊ ഭയങ്കരയിഷ് ടാണ് ഹു
നിങ്ങള് നോമ്പുർക്കാനെന്താണ്ടാക്കിപ്പോ?
നോമ്പൊറക്കാന് ഇന്നലേ പിന്നെ ബൊറോട്ട വന്ദിച്ചിരുന്നു. അപ്പൊ പിന്നെ ബൊറോട്ടാണ്ടായിരുന്നു. ന്നാക്ക മൂന്നാക്കോ രണ്ടാക്കോ ഒള്ളതൊണ്ടായിരുന്നു. പിന്നിനിപ്പ വേറെന്തേലും കടിയുണ്ടെങ്കി ചോറൊന്നിച്ച് രാത്രി ത്തെക്കൊള്ളയൊണ്ടാക്കണം. അപ്പ പിന്നെ അങ്ങനെയണ്ട് നോമ്പ് പറന്നിട്ട് പിന്നെ ചോറാണ് കഴ്ക്കണ വിചാരി പിന്നെ എന്റെ അടല് പിന്നെ പി ഇ പൊതുവേ ഞാൻ കൊറവാണ് ഇണ്ടാക്കാറ്. എന്താ നമ്മള് നൊണ പറയന്നപ്പാട് ഞാൻ കഴിക്കൂല്ല. പൊരി ക ഇണ്ടാക്കി ക്കിയാലും തന്നെ നോമ്പപ്പറണപ്പാട് കഴിക്കൂല്ല. അപ്പൊ ഞാന് നല്ല വെള്ളവും ഈത്തപ്പഴവും മാത്രം കഴിക്കൊള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടേ ഇനി നാരങ്ങ വെള്ളം ഉണ്ടെങ്കിലും പൊരി ഉണ്ടെങ്കിലും ഒക്കെ കഴിക്കൊള്ളൂ. നമ്മടെ കാലി ആഹ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതെ അതെ. നമ്മളീ വയറിങ്ങനെ. കാലിയായിരിക്കണ സമയല്ലേ അപ്പൊയിതൊക്കെപ്പോലാണ് ചെല്ലുമ്പള്. ഭയങ്കര പിന്നെ നമ്മുക്ക് ഒന്നിനും വെക്കൂല. അപ്പൊ അത് വിചാരിച്ചി നല്ലത്. അതെ അതെ നാരങ്ങ വെള്ളം നല്ലതല്ലല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന്. അതിമക്കെ അയിു തന്നെ നിക്കാറില്ല പിന്നെ എന്തൊക്കാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ മഴ ഉണ്ടോ
അവിടെൊക്കെ മഴ ഇവിടെ
ഇവിടെ നല്ല വൈയില ഭയങ്കര വയിലാണ്
ഇന്നലെ രാവിലൊന്ന് നല്ല മഴവേദീനു പിന്നെ രാവിലെ ഉച്ചക്ക ഭയങ്കര വെയില തന്നെ
ഉച്ചക്ക് ഭക്ഷണം ചോറ ചോറണ്ടല്ലേ
ഇല്ല ഭക്ഷണം കഴിച്ചില്ല
എത്ര നേര വൈകി
അത് രാവിലെ കോളേജും ഒന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് എങ്ങനെ ലേറ്റ്റ്റയി പ പത്ത മണ അയി നണ്ട് പതിനൊന്ന് മണക്ക് എട്ടാാണ് ചാായ കുടിച്ചാന്ന
ഉം
ഇനി ഇത്ര നേരത്തെ കയിക്കേണ്ട വിചരിച്ച
അങ്ങനെയല്ലേ ആ
ആ അങ്ങാനല്ല ഞാനും പിടിച്ചീനും വ്യാഴാഴ്ച നോമ്പ് ഞമ്മുക്ക് പോയ നോമ്പ് ഇണ്ടാവല്ലോ നോക്കി നോറ്റി വിട്ടാന അ ഇതിലങ്ങ് തീർക്കട്ടെ വിചാരിച്ച ച്
ഇവിടെ വന്ന ഔത്ത് കേറിക്ക ഔത്ത് കേറ രണ്ടാളി ഇവിടെ പുറത്ത് വിട്ടാ പിന്നെ സുഖ ഉണ്ടാവൂല്ല മക്കളെ രണ്ടാളി ഒന്നണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്
ചെറിയ കുട്ടികളാണ അല്ലേ
ഒരാള് ഏഴില് ഒരാള് നാലില്
നിങ്ങൾക്ക് മൂത്ത മോനുള്ള പോ കല്യാണം കഴിഞ്ഞ
എങ്ങനെ
മൂത്ത മോന് കല്യാണം കഴിഞ്ഞിട്ട് വൈഫിന്റെറ കൂടെ കല്യാണത്തി വുന്നല്ലേ പറഞ്ഞേ
അല്ലല്ല
ആ
ആ കല്യാണത്തിന് പോയതായിരുന്നുന്ന് അവര് രണ്ടാളും കൂടെ ഉപ്പി മോനും കൂടെ മൂത്താളും ഉപ്പിയും കൂടെ കല്യാണ ത്തിന് പോയാതന്ന അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ആ
പിന്നെ എന്തൊക്കെ വിശേഷം പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വലിയ പെരുന്നാളല്ലോ
പെരുന്നാളൊക്കെ ഉഷാറന്നുന്നു ഉഷാ കൊഴപ്പില്ല ഇപ്പൊ ഒരു കല്യാണം ഉണ്ട് രണ്ട് കല്യാണം ഇല്ല ഇല്ല വെക്കേഷനില് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത് അവടെ കുറ്റ ദൂസ കഴിഞ്ഞിട്ട് കുറ ആട്ട് കുറ്റ ദൂസക്ക് പോൻ പറ്റിയിരുന്നു പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങള് പെരുന്നാൾക്കങ്ങട്ട് കിട്ടും അപ്പൊ പിന്നെ പൊറത്ത് പോ വയ്യി പിന്നത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഞമ്മളെ വീട്ടി പോണ്ടല്ലോ ബിരിയണി ബിരിയാണിയും നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും മ്മ് അട പായസും അടപ്പായസം
അടപ്പാ
അട പാലട അത് തന്നെ അവിടെന്തായിരന്ന്
ഇവിടെന്തായിരന്ന് ആ ബീഫിൻ്റെ ബിരിയാണി
ഫുഡൊക്കെ ഇണ്ടാക്കുവോ
കൊ കൊഴപ്പല്ലാണ്ടിണ്ടാക്കും
ആ അവിടെ നിങ്ങള് ഇണ്ടാക്കാ നീ ഇണ്ടാക്കാറോ അതോ ഉമ്മ ഇണ്ടാക്കാറോ ആരണ്ടാക്കാറ് സ്പെഷ്യലായിട്ടുള്ളക്കെ എന്തേലുമൊക്കെ എന്താ ഇണ്ടാക്കാറ് കേക്ക് ഐറ്റംസ് അങ്ങനത്തക്കെ ഇണ്ടാക്കോ
കേ വല്ലാണ്ട് അറിവില്ല പക്ഷേ എരിവ് കടികളൊക്കെയുണ്ടാകും ഇങ്ങന
മ്മ്
അത് വല്ലാണ്ട് അറിയൂല കേക്ക് ഐറ്റംസൊന്നും അ താത്തണ്ടാക്കും ഓള അങ്ങനത്തെലൊക്കെ ചെയ്യല് ഈവൻ നമ്മള് കായൊക്കെ വറു അങ്ങനെയക്കെ ഇഷ്ട
ഉള്ളിവട കൊക്കവട
ആ അങ്ങനത്തെല്ലാം
അതന്നെണ്ടാക്കും സ്പെഷ്യൽ ഐറ്റംസ് ക്കൻ റോള് സാൻവിച്ച്
അതൊക്കെണ്ടാക്കാൻ ഇഷ്ടാ ബ്രെഡെല്ലണ്ടെങ്കിൽ അതെല്ലാം
പിന്നെ ലോഡഡ് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ അതൊക്കെണ്ടാക്കും നല്ലോണം അല്ലാതെ ഈ ഹെവി ഐറ്റംസ് മന്തി ബിരിയാണിയൊന്നും ചെമ്മീൻ ബിരിയാണി ഒരിക്കെ ഉണ്ടാക്കിന്ന് കൊറ
ഉം കൊറച്ചുണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ്
വല്യ അറിയില്ല പക്ഷെ കൊറച്ചൊരു ടേസ്റ്റിനു വേണ്ടിട്ട് ഉണ്ടാക്കുംന്നെ ഉള്ളൂ
ഇണ്ടാക്കും അല്ലേ ആ ആ
അങ്ങനെയൊക്കെ ഉണ്ടാക്കാറിയു അല്ലാതെ കൊറേ ഇണ്ടാക്കാനൊന്നറിയില്ല
കോളേജൊക്കെ എപ്പോളാ പോവാറ്
ഞാന് ഏയേമുക്കാലിനിവിടുന്നു എറങ്ങണം എനിക്ക് ഏയേ ആയിമ്പത്തി എട്ടിനു ബസ് അവിടുന്ന്
അപ്പൊ വൈകിട്ട്
വെരുന്നേരത്ത് അങ്ങനൊന്നുമില്ല ചെലപ്പോ എയുമണി ആവും ചെലപ്പോ ആറര ആവും ചെലപ്പോ ആറുമണി ആവും അങ്ങനെ
പ്പോങ്ങനെ ക്കെയാണ്
ഉം
പിന്നെ വേറെന്തൊക്കെ തയ്യലറിയൊ മെഹന്തി
മെഹന്തിടും കൊറച്ച്
ഉം
കൊറച്ചല്ല അത്യാവശ്യം നല്ലോണമിടും
ആ എങ്ങനെ കോളേജിലൊക്കെ ഫ പരിപാടികളൊണ്ടപ്പം മ് ഇട്ടുകൊടുക്കാറുണ്ടോ ഈതിന്റെ ടൈമിലൊക്കെ
ഇങ്ങളെന്തെ വർക്ക്‌ ചെയുന്നു പറയണോ
ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല എം റ്റി ഡി സി കഴിഞ്ഞു
സർട്ടിഫിക്കറ്റൊക്കെ കിട്ടീട്ടെ ഒള്ളു
എന്തെ
റ്റി റ്റി സി ഓൺലൈനായിട്ട് ചെയ്തു
ഉം
കയിഞ്ഞ ഇയർല് ചെയ്തു
ഏ ഇങ്ങള് കെ എസ് ആർ റ്റി സി യില് ഫ്രീയൊക്കെ ആയിട്ട്
ഉം എവിടെ പോണ് ഉം
നിങ്ങളാ റൂട്ട് ഇതിൽ ഇണ്ടോ കെ എസ് ആർ ടി സി
ഇല്ല ഞങ്ങടെ മുന്നിലൂടെയില്ല കുറച്ചാണ്ട് പോണം ആ അങ്ങാടിയിക്ക് പോണം
ഈ കെസ് ആർ ടി സി മാത്രം ഓടുന്ന റൂട്ടിലൊക്കെ സുഖ എല്ലർക്കും
നീ കേയറിയോ
ഉം
നീ കയറിയോ
ആ ഞാൻ കോളേജിൽ പോകുമ്പോ ഇങ്ങനെ കേറും
ആ ഇപ്പ എളുപ്പമായിയിപ്പോലെ
ആ
എളുപ്പയിയപ്പൊ
എനിക്ക് ഡയറക്റ്റ് ഇല്ല കോളേജിൻ്റെ സ്റ്റോപ്പിന് ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ടൗണില് എത്തണം ടൗൺന്നാണ് കോളേജി അതാകെ രണ്ടുർപ്യ എസ്റ്റി ഉള്ളൂ അതിപ്പോ കെസാആർടിസി പിടി എന്നും ഇല്ലാത്തൊക്കെ കാണക്കന്നെ
ആ അപ്പൊ പിന്നെ പിന്നെ വേറെ എന്തൊക്കെ വെക്കേഷൻണ്ടാകുമ്പോ പുറത്തൊന്നും പോവാറില്ലേ ക്രാഫ്റ്റിങ്ങും ക്രാഫ്റ്റ് വർക്കും ഒന്നില്ലേ
ഞാൻ എ ഇത് ചെയ്യുന്നു റെസിനാർട്ടും അതുപോലെ ക്രോഷറ്റന്റെ സംഭവം
ആ
ക്രോഷറ്റിന്റെ നല്ലതാണല്ലോ നല്ല കോൺസെൻട്രേഷൻ ആ അ നല്ലോണ്ണം ഇംമ്പ്രൂവ് ആവാന് നല്ല സഹായിക്കല്ലോ അത് അതൊക്കെ ചെയ്യല്ണ്ട്
ഞങ്ങള് സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചണ്ട് ഏ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് അതൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു ഇപ്പൊ ആ സം അ പക്ഷെ ഉദ്ദേശിച്ച അ ചെറിയ ഉട് പ്പ് തുന്നണ ഒരു ഐറ്റംസ് അതുപോലെ സ്കാഫ്
ആ നമ്മള് ഇങ്ങന നൂലോണ്ട് കൊർ
അതെ അതെ ആ ഒരു ഉം ഒരു ചെറിയ നീളത്തിലുള്ളൊരു കൊക്ക അതിന്റെ തൽ തലപ്പത്തൊരു വളഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ അങ്ങനെ വരുത്തിക ന്നാ ഇൻഷാ അല്ലാഹ് പിന്നെ വിളിക്കണ്ട്
ആ ഓക്കെ